ഹലോ
ഹലോ ആഇപ്പൊ കേൾക്കുന്നില്ലേ എന്തൊക്കെന്നട്ട്
നല്ല വർത്താനം
ഉം ചായ കുടി കഴിഞ്ഞോ
ചായ കുടി ചായമ്മക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പല്ല് പഠിച്ചത് കൊണ്ട്
ആഹ് ആഹ് എന്നിട്ട് എന്തെ തണുത്തത് എന്തെങ്കിഐസ് കട്ടെ എന്തെങ്കിലും വെച്ചോ വയസ്സങ്ങോട്ട്ന്ത വെച്ചോ
ആഹ് അപ്പൊ എനിക്കാണെങ്കിൽ ചായ ചൂടില്ലാത്തത് ഇഷ്ടോല്ല
ഐവാ കഴിച്ചിലായി ഏതായാലും അപ്പൊ അപ്പൊ ഏതേന് ഇപ്പൊ തൊള്ളീല് മുയിവേണ്ണോം പറിച്ചു കഴിഞ്ഞിക്കുണ് നി ഇപ്പൊ ഏതാപ്പോ ബാക്കിള്ളത്
ഉച്ചക്കെന്നെ ഒന്നും തിന്നിട്ടുണ്ടായില്ല ലേസം കഞ്ഞി കുടിച്ചതേര്ന്നു അപ്പൊ പൈച്ച അപ്പൊ ഞാൻ എന്ത് കാട്ടി അറിയോ രണ്ട് ബ്രെഡ്‌ ചായീൽ ഒപ്പീറ്റ് തിന്നു
ആഹ്
പല്ല് പറഞ്ഞലെയ്‌ അതിപ്പോ കുറ്റി കോട്ടത്തൊരു പല്ലാണ് അഡീത്തെ കോട്ട് ത്തെ അത് പ്പൊ പൊട്ടി പൊട്ടി പൊയിക്കണ് സംഭവം അതിന്റെ ഒരു കുറ്റിണ്ട് ആ ആ കുറ്റി ഇന്നലെ പോയിട്ട് പറിച്ചു പക്ഷെ എനിക്ക് ആ കുറ്റി പല്ല് അല്ല വേദന അതിന്റെ ഇപ്പുറത്തു ഒരു പല്ലുണ്ട് അത് എളകും ചെയ്യുന്നുണ്ട് അതാണ് വേദന അപ്പൊ ഡോക്ടർ പറയാ ആ പല്ല് വേദന ഇല്ല അതിനൊരു കേടും ഇല്ല ആ കുറ്റിപ്പല്ലിന്റെ കേടാണ് നിങ്ങൾക്ക് ഇതിൻമേ തോന്ന്ണത്
ആഹ് ആഹ് കുറ്റി ട്ട് പൊയ്ക്കീക്ക്ണ് നി ബാക്കില്ലാത് പിന്നെ നോക്ക
എനിക്ക് അത് ഓരി വെച്ചിട്ടില്ല ഇത്തിരി പോന്ന പൊട്ട പറിച്ചുക്കണേ പറഞ്ഞുങ്ങാണ്ട് അത് ഓരി പോച്ചട്ടില്ല
ഉം ഏഹ് ഇതാ ഇവടെ ഉണ്ട്
നാളെ രാവിലെ പോണ്
നാളെ രാവിലെ വിടുന്ന അപ്പൊ തേങ്ങണ്ട് വെട്ടീക്ണ് തേങ്ങാ പിന്നെ ഞാന് ഞാൻ പറഞ്ഞിലെ ന്റെ ഇച്ചൊരു പത്ത് എഴപത്തഞ്ചെണ്ണം ഇണ്ടായിരുന്നു അവ്ട്ത്തെതെങ്ങിമ്മെന്ന് ഇട്ടത് അപ്പൊ തറവാട്ടിലും ഉണ്ട് അപ്പൊ ഉം പിന്നെ ഞാൻ പറഞ്ഞു അമ്മായിമ്മ പറഞ്ഞുന്ന് വെട്ടാ റഞ്ഞപ്പൊതന്നെ ഞാപറഞ്ഞ ച്ച് വ്യാഴ ച്ച കുടീക് പോണം പോയി വന്നിട്ടുള്ളൂ വേട്ടണേ പറഞ്ഞു ഇന്റേത് വെട്ടുന്നുള്ളു റഞ്ഞു അപ്പൊ ഓല് പറഞ്ഞു അപ്പൊ ഓൽക്ക് രണ്ടും പാടെ ഒരുമിച്ച് വെട്ടാ നെന്നു
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ പിന്നെ വെ ട്ടീക്കണ് അപ്പൊ പ്പ പ്പ പ്പൊ അങ്ങനെ പറഞ്ഞ ഇനോട് റഞ്ഞു അപ്പൊ ഞാൻ വന്ന്ങ്ങാണ്ട് ഇട്ടോണ്ട് പറഞ്ഞു ഉം അപ്പൊ വന്ന് ഇട്ടിട്ടൊന്നുല്ല ല്ലൊ ഒന്നു ഒണങ്ങീക്ണ് ചെറുതായിട്ട് പുണ്ട്ട്ടിട്ടും വെള്ളൊക്കെന്ന് വലിഞ്ഞുക്കുണു ഞാൻ മേലെത്തന്നെ നെരത്തിട്ടാ പൊന്നീനെ അപ്പൊ നി പ്പോ മറ്റോൾ അയലോക്കത്തോൾ ഓളും വിരുന്ന് പൊയ് ക്യഞ്ഞു ഓൾ പ്പോ ഇന്ന് എത്തീക്ണ് അപ്പൊ ഓൾ പറഞ്ഞു ന്നാ ഇജ്ജ് വൈന്നാരത്ത് വന്നാ മതി രാവിലെ ഞാൻ ഇട്ടോണ്ട് പറണ് ണ്ട് കുഞ്ഞോളും വിരുന്ന് പൊയ്ക്ണ് അവിടെ തറവാട്ട്ന്ന്
അല്ലെന്നുണ്ടെങ്കി കേട് വെരാ തോന്നിയാൽ അപ്പൊ മില്ലിക്കണ് കൊണ്ടയാമതി അങ്ങനത്തെ സൗകര്യം ഇപ്പൊ ഉണ്ടല്ലോ
ഉം കേട് മറ്റേ ആ ഒട്ടലൊക്കെ നിന്ന് ക്ക്ണ് പൊട്ടിച്ച പൊട്ടുണൊക്കെ ഉണ്ട്
പിന്നെ ഒരു റൂമിൽ ഇപ്പ വിസ്താരായിട്ട് നേ നേ അട്
അങ്ങനെതന്ന ഇട്ട്ക്ക്ണതെ ഹാളിൽ ഹാ ഹാളിൽ നിരത്തിട്ട് ഇട്ട്ക്കെനെണ് ഞാൻ കൂട്ടിട്ടിട്ടില്ല ഉം മേലെയാണ് ഒലെ അവിടുക് കയറ്റന്നെ ഇല്ല ഓനെ അഒന്ന് നി വിടെത്തി ട്താക്കാൻ പോവുമ്പൊത്തന്നെ പിന്നെ വെയിലത്തിക്ക് ഇടാൻ വേണ്ടി പോവുമ്പോ തന്നെ ഓനെ റൂമിൽ ഇട്ട് പൂട്ടലാ
അല്ലേ
എന്ത്ത്താന്ന് അറിയോ മിയന്നൊന്നുല്ല. ഓരോന്ന് ഓരോന്നിന്റെ ഡോസ് കൂടുതലാ അല്ലെ ഉം കർണ്ടോ ഇങ്ങക്ക്?
കർണ്ടന് ഞമ്മൾ പൈസകൊട്ത്ത് വെറ്തെ നിർത്തല്ലേ ഓലെ മറ്റ മറ്റോല് വന്ന് വിളിച്ചാ ഓലൊപ്പം പോകൂലേ?
അപ്പം പോവാണ് മയചാറിയാ
ണ്ട് ഇടി മഴക്കണ്ട് ഇതക്കെ വേറെ അത് ഗ്രൂപ്പ്ന്നെന്നേ ഫ്രീആണോന്ന് ചോയ്ച്ച് രണ്ടാള് വിളിചിനു അപ്പൊ
ഞാനാണ് അതിനെപ്പറ്റി പറയല്ലേ അതിനെപ്പറ്റി പറയല്ലേ പിന്നെ എവിടെ സിലുസാനുക്കെ
ഷാനു ഇമേജ് കേറീക്ക്ണേയ്
ആഹ് ഇനി എത്രണിക്കയിഞ്ഞാ വെര്യാ?
ഓന് പത്തരാവും കരണ്ട് ഇവടെ വന്നു.
ആഹ് ഇവടെ വന്ന് പോയി അങ്ങനെ
ഓനിനി ഓപ്രഷൻ വാണേ
ആ കാലിൻ്റെതോ?
ആഹ് ഓന്റെ ലിഗ്മെന്റ് പൊയ്ക്കല്ലേ? ജൂന്റെ കഴിഞ്ഞിലേ അത്പോലെ.
ആഹ് ങ്ങട്ട് പ്പൊകഴിഞ്ഞ യപിന്ന ടങ്ങിന്നിക്കുമാണ്ടരൂലെ കൊർച്ചാല
ആഹ് രണ്ട് മാസം റെസ്റ്റ്, അപ്പൊ പ്രൈവറ്റില് ഇപ്പോ ഞമ്മളെ കൊണ്ട് കയ്യൂലല്ലോ.
ആഹ്
അപ്പൊ ഗവൺമെന്റിലണെങ്കി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലേ ആകൊള്ളൂ. പ്പ ഏതായാലും നാളെ ഡോക്ടറെ പോയി കണ്ടിട്ട്, പ്രൈവെറ്റില് എൺമ്പതൊക്കെ ആവും.
എൺപതൊക്കെ ആവുംലേ. ഗവൺമെന്റിന്ന് ഓര് കറക്റ്റായിട്ട് ചെയ്യ്ണ്ണ്ണ്ടോ?
അതൊന്നും അറിയില്ല. ഞ്ഞിപ്പോ ഞമ്മളെ സാഹചര്യം കൂടി ഇതാക്കണ്ടേ അപ്പോ ഇനി നാളൊന്ന് പോയി ചോയ്ചോക്കണം അപ്പത് വെയ്കിക്കാൻ പറ്റില്ലന്ന്, പിന്നെ ചെയ്തിട്ട് കാര്യല്ലാത്രേ. ഒര് നോമ്പിന് കയ്ഞ്ഞതല്ലേ, ഇപ്പോ ഞമ്മള് കുട്ടിക്ക് ഭാവിലത് ദോഷം വെരുംന്നറിയ
ആഹ് അത് ചെൽപ്പണ് ട്ത്തിട്ടില്ലെങ്കി പിന്നീടിപ്പം മുജിന്റെ കാല്മ്മേ കമ്പിണ്ട്, തായ്ന്നടിമേലെവെരേണ്ട്. അത് അന്നെന്നേ ഇട്ക്കണ്ടതേര്ന്നു അന്നപ്പോ ക്കാൻ കയ്ഞ്ഞിലാ, പിന്നെപ്പോ ഇപൈമക്പ്പോ ഇനിപ്പോ എട്ത്ത്കഴിഞ്ഞാ അഞ്ചെട്ട് മാസം കട ക്കണം. പ്പോക്കെ ഡോക്ടർ റെസ്റ്റ് വേണം അപ്പന്നോട് അഞ്ചെട്ട് മാസം കട്ന്ന പിന്നെന്താ കാട്ടാ ഞമ്മളെന്താ കാട്ടാ ത അയെന്നെപ്പോ ചോദ്യംഇച്ചയിന്പ്പോ ഒര് ബുദ്ധിമുട്ടൊന്നുല്ലാറി. അയ്റ്റ് അറിയുന്നത് പ്ലസ് ടു പഠിച്ചുന്ന സമയത്ത് അന്ന്അയ്ക്ക്ണെയ്.
അള്ളാഹ് ഞമ്മള് ചെയ്യണ്ടേ ചെയ്യേണ്ട കാലത്ത് ചെയ്തിട്ടില്ലെങ്കിലെയ്
അപ്പൊപിന്നാ പക്ഷെ എടക്ക്ങ്ങനെ റയിം കടയല് കടച്ചില്ണ്ട് അയേകാല്
അപ്പോ കമ്പിയ്ന്റെ ഉള്ളില് കുത്തി തറക്ക്ണ്ടാവും.
ആഹ് എല്ലിന്റെ ഉള്ളില് താ കാലിന്റെ ഞെരിയാണി മുതല് ഇവട്ത്തെറ്റം മുട്ടിന്റെപ്പം വെരെണ്ട്, ആഹ്, ആഹ് കമ്പിയക്കിക്ക അങ്ങനെ അന്ന് പിന്നെ പൊട്ടിയിട്ട് ഈ കാലിന്റെ നടുവത്തെ എല്ലാണ് പൊട്ടീണത്.
ത്പ്പോ ചിഞ്ചുന്അയ്ന് ആ കേടെന്നേണ് പോലുള്ളത്. ഓന് ഓനൊവ്ടന്ന അപ്പൊ കഴിഞ്ഞേ ഇ എം എസ് ന്നാ?
ഇ എം എസ് എന്ന് പറഞ്ഞ് വച്ചാലെ ഫേമസ് അവിടന്ന വന്നില്ലേ കഴിഞ്ഞത് ഈ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ ഒന്നുംവില്ലോല്ലേ
യ് ഇൻഷുറൻസ് പിന്നെ ആദ്യം എടുക്ക ഒരു അഞ്ചാ ആൾ കൂടി ല്ലേഇന്നട്ട്പിന്നെ ഇന്ന് ഓരോത്തർക്ക് ഉണ്ടാക്കും അ
എത്ര യാള് ആരാ ഉണ്ടാക്കി
അയ്ല് അഞ്ചാൾ കൂടിയഇണ്ടാക്കി ഇവടെ ആപ്പാക്ക്ണ്ട് അയ്മെന്ന്ഷാനൂന് ഇട്ക്കാന്പറ്റോ?
അയിന് പറ്റോന്നുള്ളത് അക്ഷയ്യില് ഒന്ന് പോയിപ്പോ പൂയംമാനോട് ചോദിച്ചു നോക്കിയാൽ മതി
ആഹ് ആഹ് ആഹ്
എന്നും ചോദി ചോക്കിയാ മതി ച്ചാല് എടുത്തോൽക്ക തന്നെയല്ലേ കിട്ടുള്ളൂ അല്ല അപ്പൊ നീ ആപ്പൻ്റെ മെ നീ ഓൻ കിട്ടുകാരല്ല അപ്പൊ നല്ലത കിട്ടില്ല ഇച്ചിപ്പോ ഞങ്ങൾക്കെന്ന് ഇവിടെ എല്ലാർക്കും ആഹ്
ഇപ്പൊ എന്റെ തറങ്ങുണു എത്രയോ ചോദിച്ചാ ഇപ്പ ഇനി ഇപ്പ എന്ത എന്തൊക്ക യു ഡി എഫ് വന്നാല് ആനാ ചേന എന്നൊക്കെ പറയേണ്ടി എബടെ അവനാനിട്ടുുന്നെങ്കി അവനാന് കഴിഞ്ഞുൂട
അവനാനന് പണിക്ക് പോയാ അവനാനിക്കിള്ളത് കിട്ടും ഇന്ന ട്ടൊന് ക്ക്പ്പത് വര് ഇറ്റ എന്തേലും പറയല്ണ്ടോ
ഓന് വരുത്തന്ന് വെച്ചാല് ഓന് ഇറങ്ങണതും കയറുന്നതും പിന്നെ ചെരിയണതും ഒക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞക്കാണ് ഡോ ഓ പറഞ്ഞു ഞാങ്ങനെ രണ്ടു മാസം ഇരുന്ന് ഇപ്പൊ വണ്ടിന്റെ അടവ് ഓൻ്റെ ന്നെ ഇല്ലേ ഓൻ്റെതന്നെല്ലേ അപ്പൊ ഇ ഓ ഡോക്ടറോട് ചോദിച്ചു നിക്ക് വർക്കിന് പോവ ജ് വർക്കിന് പോയിക്കടാ ശ്രദ്ധിച്ചാൽ മതി വണ്ടി വണ്ടി എടുക്കണേ വെച്ചോ വണ്ടി എടുത്തോ വണ്ടി നിർത്തുമ്പോഴും പിന്നെ സ്റ്റാൻഡട്ടുമ്പോഴ അതൊക്കെ ശ്രദ്ധിച്ചാ മതി റ ഞ്ഞ്ത്ണ് ആ അപ്പോ ഓപറ രാവിലെ ചെന്നാ പോ രോളം നിന്ന്ങ്ങാണ്ടില്ല പരിപാടി അല്ലേ
ആഹ്
ഓ മൊബൈൽ കടയിലല്ലേ അപ്പൊ ഞാന് ഏ വലത്തേക്കാല കൊണ്ട് ഞൻ താങ്ങങ് കൊടു ആ വലത്തെ കാലുകൊണ്ട്ഞാൻ താങ്ങ് കൊടുക്കലാണ് ഇമ്മ എന്നെ കൊണ്ട് കഴി യൊണന്നില്ലാ കേക്കല്ല അപ്പൊ എന്താ ചെയ്യപ്പ ഏതായാലും നാളെ ലീവ് എടുക്ക് നമ്മക്ക് പോയോ ക്ക് ഡോക്ടറോടട് ഒന്ന് കാര്യം പറഞ്ഞോക്ക് എന്നൊക്കിനെ ആക്കിത്തരാൻ പറ്റ ഇന്നിപ്പാ അഫ്സത്ത് ഇന്ന് ഓള് ചിത്ത പറയണ്ട് ഓളെമകൻ്റെ തും കഴിഞ്ഞിക്കണോ
ആ ഇപ്പൊ എല്ലാർക്കും ഇതന്നെണല്ലേ
ഇതന്നെണ് ഈ പന്തളിമ്മേണ്
ആഹ്
അപ്പൊ ഡോക്ടർ പറയാ ഇപ്പ പെണ്ണ പെണ്ണിനാണെന്നുണ്ടെങ്കില് നമ്മുക്ക് വിഷയല്ല പ്രഷറുള്ള കാരണം ഓല് പിന്നെ ചാടി ഓടൊന്നില്ലല്ലോ ഈ പ്രായക്കാര് ഇനി തന്നല്ലോ ഓൽക്ക് തന്നെയല്ലോ പരിപാടി കളിച്ചും കൊണ്ട് നിക്കുലേ അപ്പൊ അത്ചെയ്യാതിക്കാൻ പറ്റൂല
ആഹ് നമ്മള് ഈഴിച്ചിലോ കെട്ടലോ അങ്ങനത്തെ ഒന്നും നടക്കുണ്ടാവലല്ലോ അ തെറ്റ് ഒന്നും പോവുലേ ക്കാരുല്ലേ
ഫിസിയോതെറാപ്പി ചെയ്തു അപ്പൊ ഡോക്ടർ ഫിസിയോണ്ട് കാര്യല്ലാ ഒന്നോ രണ്ടോ പൊട്ടിക്കാണെങ്കില ഉള്ളതുകൊണ്ട് കാര്യം ഇത് വെള്ളം പെയ്ക്ക് ണ് അപ്പൊ അതുകൊണ്ട് കാര്യല്ലാന്ന് ഡോക്ടർ
ആ ഇനിയിപ്പ എന്താതാ ഉടുക്ക്ത ആക്കീട്ടാ ഇത് വെക്ക്യേ
അവിടെ ആ പാട പൊട്ടിക്ക ഇന്നിപ്പ അവിടുന്ന് പാട മാറ്റാണ് വാണ്ടത്
ഇല്ലപ്പാ അള്ളാ ഏതായാലും ഓരോരോ കഷ്ടകാലങ്ങൾ വറെ
വരാനെ ളുപ്പാണ്
ആഹ് എന്നിട്ട് പന്നെ പല്ലിന്റെ പല്ലിന്റേത് പിന്നെ വെറെ ഞ്ഞ് ഇപ്പ പോകൊന്ന് പറയാ തുന്നൊന്നും ഇല്ലല്ലോ
ഏയ് ആഹ് സ്റ്റിച്ചൊന്നുല്ല്യ
ഉം
ഇല്ലപ്പ നമ്മക്ക് ഏത് കിട്ടിയാ പോരെ
ഉം പെട്ടെന്ന് ഇതാവൂലേ പഴേ
കോയപ്പൊന്നുംല്ല ഇപ്പപ്പോ അയിന് റെസ്റ്റും കാര്യം നമ്മക്കെ ഏടെ
ആക്ക് കണക്കന്നെ അല്ലേ
കൊഴപ്പല്ല്യ തിരുമ്പാളളത് അപ്പൊ വെള്ളത്തിലിട്ടീന്ന് ഇപ്പ ഞാം വൈന്നേരം ബാത്റൂമിൽ തന്നെ യാണ്ട് കാട്ടിക്കൂട്ടി അല്ലെ ഇനിയിപ്പ നാളെ ച്ചാ നാളെയും വാണ്ടേ
ഉം സരിസെന്നാ പാത്തൊല്ലേ അടെ
ഓ ആട്ച്ചലും തൊടക്കലും കൈകലും അതൊക്കെ ഓള് എട്ക്കും ഇനിപ്പ എത്രേച്ച്ട്ടാ പ്പൊ ഒക്കെ പ്പാടെ ണ്ട് തകാ
ഇഷ് ക്ലാസ്സ് തൊടങ്ങീട്ടില്ലല്ലോൾക്ക്
ഇല്ലേ മെയ്ല് എക്സാം പറഞ്ഞത് അപ്പൊ ഈ ചൂട് കാരണം മെയ്ത്തെ ജൂണ്ക്കാക്കീക്കുണു
ആഹ് ഞാന് അത് ഇതേപോലെ ഓര് മുന്നെ ഓരോടൊന്നും മുണ്ടാനൊന്നും കൂടീല്ല ഓല് അപ്പതന്നെ ആ പീടിക്കാണ്ട് പോയി മൂ ത്തമ്മയും ഓളും കൂടിയ് അങ്ങനെതാക്കിയാണ്ട് പിന്നെതന്നെ പികാഞ്ചി പീടീയിൽ കാണ് ണ സാധനങ്ങളൊ ക്കെ വാണേം
മറ്റന്നാ കൊച്ച്നെ കൊണ്ടരാണേ
ആ പ്രസ് ഒര് പ്രഗ്നന്റാ
ആഹ് ആഹ് മറ്റന്ന കൊണ്ടൊരാ അപ്പൊ ഞാനൊന്ന് ന്നാള് ഓൺലൈനിൽ ഒരു ബിറ്റ് കണ്ടപ്പോ മേടിച്ച് വെച്ചീന്നു ഓർഡർ ചെയ്തീന്നു അപ്പൊ അയ് ഈ ലൈനിങ് പിന്നെ എടുത്താൽ ഇപ്പ അത് അടിച്ചാറഞ്ഞ്ങ്ങാണ്ട് ഇങ്ങനെ തെരക്ക് കൂട്ടിയതാ അപ്പ ഞാന് പറഞ്ഞു മാണ്ട അപ്പൊ പറഞ്ഞു അപ്പ അത് എടുത്തു അപ്പൊ അയ്ക്ക് ഷാളോ അതൊക്കെന്ന് ചോദിച്ച്കാണ്ട് പോന്നാണിപ്പോ അത്പ്പൊ നടക്കൂലാർഞ്ഞ് അപ്പൊ പിന്നെ ലൈനിങ്ങെറ്റ് പോന്നീനു
പരിപാടില്ലാരിടീം ണ്ടാ
ആഹ് എങ്ങനെ ചെറുതാവോ ഞമ്മക്കൊക്കെ ഇവടേം അത്യാവശ്യം ആൾക്കാരുണ്ട് അവിടെയില്ലേ രണ്ട്പേരേം
ഉം
പത്തുംമുപ്പാള് പോണ്ട്
ഏഹ്
പത്ത് മുപ്പതാള് പോവ്ണ്ട്
മുപ്പത് ആൾക്കാര് ഇനിയിപ്പ അതേപോലെ ഇപ്പ കുട്ടിനെ ക്കാണാ മുപ്പത്ങ്ങട്ടും
ആഹ്തോ അതുപോലെ ഈ കഴ് കേടുപാടൊന്നും കൂ ടാതെ അതെ ഒക്കെ കയിഞ്ഞിട്ടട്ടെ